കേക്കണിലേ
ആ കേക്ക്ണ്ട്
ഞാൻ ഇടക്കിടക്ക് പോണതയ് മോള് ഉണരുന്നുണ്ടോന്ന് ഒന്ന് നോക്കണം കാരണം ഞ്ഞി ആ ഒൺന്നാൽ അറില ഓള് കുറച്ച് ച്ച്പ്പുറത്ത് റൂമിലാണല്ല ഞാന് ഞാന് വേറെ റൂമിലാണ് ഞാനവിട്ര്ന്ന് വർത്താനം പറിമ്പളേ ഓള് വന്നാല് അത് പ്രശ്നമാവും ഒന്ന് ഇല അനങ്ങിയാൽ അറിയുന്ന മക്കളാണ് അതാണ് പിന്നെ എനിക്കാണേ നല്ല തലവേദന ഇനി എന്തെ നമ്മളൊക്കെ പിന്നെ ഇംഗ്ലീഷ് മരുന്നുകൾക്കൊന്നും അങ്ങനെ തന്നെ പോവില്ലല്ലോ
ഏ അതെന്താ ഇംഗ്ലീഷ്
ഇല്ല നമ്മള് ഇംഗ്ലീഷ് വിളിച്ചില്ല നമ്മള് ഇല്ല നമ്മള് നാടൻ മരുന്നേ കുടിക്കുവുള്ളു
അത് ശരി
എന്റെ കെട്ടിയോന്റെ പെരേക്ക് ഞാൻ വന്നപ്പോ വന്നപ്പോ ഞാൻ വിചാരിച്ചിന്ന് പഠച്ചോനെ ഇറ്റിങ്ങനെ എന്തത്ത് ഭൂമി തന്നെ ജീവിക്കണവരല്ലേ തോന്നിയത് കാരണം ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇവിടുത്തെ കഥ മനസ്സിലായത് ഇവരടായ എന്ത് ചെയ്താലും ഇംഗ്ലീഷ് മരുന്ന് പോകൂല
പോവൂല നാടൻ മരുന്നാണ്
ആ ഞമ്മ അങ്ങനെ മാറണുണ്ട് കേട്ടോ അപ്പൊ എന്റെ മക്കൾക്കൊന്നും പോളിയോ ഒന്നും അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലല്ലോ കുത്തിവയ്‌പ്പോ അങ്ങനത്തെ കുന്തൊന്നുവില്ല വി സി ജി കൊടുക്കുന്നല്ലാതെ പിന്നെ ഒര് അലാക്കും ഇല്ല ഇങ്ങനെ തന്നെ ആ ആ അപ്പോൾ പിന്നെ അതേപോണക്ക് അസുഖം വന്നാല് തുളസിന്റെ ഇല പനിക്കൂർക്ക ഇല അങ്ങനത്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അങ്ങനത്തെക്ക ഒപ്പിക്കും പിന്നെ
ഇതില്ല
ഇംഗ്ലീഷ് മരുന്ന് തന്നെ
ഉം തനി ഇംഗ്ലീഷ് മരുന്ന് തന്നേ
ആ ആ ഇവിടെ നമ്മള് ആകെ പോകുന്നൊരു കേസ് തന്നെ ഡെലിവറി ഡെലിവറിക്ക് പിന്നെ വേറെ അമോഷന് ഡെലിവറി എടുക്കാൻ പറ്റാത്തത് കൊണ്ടായിക്കാരോ ഡെലിവറിക്കോ എത്രയാണ് ഈ പ്രെസവ ത്തിനും പിന്നെ അ ത്ര അങ്ങനത്തെ ഒരു സർജറി കേസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അയിൻ മേക്ക് പോവുള്ളൂ അല്ലാ ത്തതിന്‌ ഫുള്ള് നാടൻ മ നമ്മള് പക്ഷെ നമ്മുക്ക് ആദ്യംന്നൊക്കെ ഭയങ്കര പ്രാന്തായിരുന്നു കാരണം ഇപ്പൊ ഇത് എങ്ങനെയാ മാറുക എന്നക്കെ വിചാരിച്ച് പക്ഷേ ഇപ്പ തന്നെ ശീലായപ്പോ എനിക്കും ഇംഗ്ലീഷ് മീഡിയനെ പേടിയായി ആഹ് ക്ക് പേടിയായി പിന്നെ എന്താണ് ഇങ്ങട് മാറി മാറീട്ട് ഇങ്ങട്ട് കിട്ടാനുള്ളൊരു പണി കൊർച് ടൈമ്ട് പിന്റെ മോനെ ഒരു കുഞ്ഞും വൈദ്യര്ന്ന് പറയും ഇവിടെ വളാഞ്ചേരി ഭാഗത്തുള്ളതാണ് ഏ അപ്പോ ആ മീഡിയ ആ അപ്പൊ അത് അയാള മരുന്ന് ഒരു അരിഷ്ട ഒരു അരീക്ഷത വിട്ട് വിളി ക്കെള്ള ഒരു താണയ്കാരം ഏ ആ അപ്പം ഉം അതിനെ കുറിച്ച് അത്ങ്ങട്ട് കിട്ടിയാല അപ്പ ഓന്റത് മാറി
ആ അത്‌ ചേലായ പിന്നെ പ്രശ്നല്ലലേ
ആ അതന്നെ അതാ അത്ങ്ങട്ട് ശീലായി കിട്ടാൻ പണിയാണ്
ഉം ഇബടൊക്കെ പിന്നെ ഇംഗ്ലീഷ്മര്ന്നന്നേ കുട്ച്ചല് അത് കിട്ടുമ്പളേ മാറുള്ളു
ന്നെ
ഉം ഇപ്പൊ പിന്നെ പലേ നാടൻ മര്ന്നുണ്ടല്ലോ പക്ഷേ ആരും അങ്ങനെ ചേലാ വ്ണോൽക്കന്നെ ഇംഗ്ലീഷാണെങ്കി ഇംഗ്ലീഷ് തന്നെ അയ്ക്കാരം പുട്ത്തണ്ടാവുള്ളു
ആ അതാണ് പിന്നെ അതൊണ്ടേ മാറുള്ളൂ
ഉം ആ കുത്തിയപ്പൊക്കെട്ക്കല്ണ്ട് നല്ലട്ത്തണ് അഞ്ചാം വയസ്സ്‌ വരേ ല്ലത് എടുത്തണ് ങ്ങള്ട്ക്കൽല്ലാ
നമ്മള് കുത്തിവെപ്പ് അലോ കേക്ക്നിയ്യേ
ആ പ്പൊ കേക്ക്ണ്ട്
ഉം
കുത്തിയപ്പൊക്കെട്ക്ക്ണ്ട് ആ
ആണ് ലേ ഞമ്മള് കുത്തിവെപ്പ് എടുക്കൂല കുത്തിവെപ്പ് ആകെ എന്നാള് മോനിക്കൊക്കെ ഫസ്റ്റ് ടൈമില് അന്ന് കുത്തിവെപ്പ് എടുക്ക ക്കാൻ പറഞ്ഞിട്ട് പ്രശ്നാ യിട്ട് അം അംഗനവാടിന്നൊക്കെ ആള് നമ്മള അടുത്ക്ക് വന്നീന്നേ
ഏ കുത്തിയെപ്പട്ക്ക ക്കായിട്ട്
കുത്തിയപ്പുട്ക്കായിട്ട് ആ
ഉം
അപ്പൊ ഉം അ അങ്ങനെ അപ്പൊ ഇപ്പല്ല ഇപ്പാന്റെ അടുത്തേക്ക് വല്ലാതെ ആരും വരൂല്ല ഇപ്പാണ്ട് ഉപദേശിച്ചു വിടും അമ്മോഷനെ ഹസ്ബൻഡ കെട്ടിയ എന്റെപ്പ അങ്ങനെ അതാണ് ഇതാണ് എന്നിട്ട്ഓർക്ക് പറഞ്ഞിണ്ടായിുന്നില്ല വരണ്ടായിുന്നില്ല എന്നുള്ള കൊലത്ത കായി പിനൂരു ഏ ഉം പിന്നെ എന്താണ് അത് അപ്പൊ അങ്ങനെ പിന്നെ പറിച്ചി മാറ്റി അധിക അധംങ്ങനെ പറയും പിെ പിന്നെ പ്രശ്ന ഒന്നും ഇല്ല അങ്ങന അങ്ങനെ ആും സ്കൂള് ചേർക്കല മർസ് ചേർക്കൂല എന്നൊക്കെങ്ങനെ പ്രശ്നം ഒന്നും നടക്കുന്നുണ്ട് ഇപ്പൊ മോന പത്താം ക്ലാസില എത്തിവരെ സ്കൂൾ മാസം ചെറുക്കായിരുന്നിട്ടില്ല അത അങ്ങനെ പോണ്ട് ഏർ പിന്നെ ശീലങ്ങളാണ് ഒക്കെ പിന്നെ എന്താ ഏ ആഹ് അത തന്നെ അത തന്നെ പിന്നെ എന്താണ് ഇംഗ്ലീഷ് മീ കൊണ്ട് കോണണംന്ന്ഞ്ഞാല് എന്തെങ്കിലും ലോകം വരുമ്പോത്തന് പെട്ടെന്ന് അപ്പ തനാണ് മാറും
മാറും മറ്റേ സാവധാനം മാറുള്ളൂ ഉം
പറഞ്ഞ എന്ത ഇവിടെ ഒന്ന് മാറിയൽ അവിടെ വേറെ അവിടെ പൊന്തിട്ടുണ്ടാവവാ പത്തിന ഒരു ജലദോഷത്തിന് വിടിച്ച പിന്നെ പനി ഇളകില തുടങ്ങും പനി പിടിച്ച പിന്നെ കഫ കെട്ടാവും അങ്ങനെ അങ്ങനെഓരോന്ന് ഓന്ന് അതിനെ അടി അടിമപ്പെ എവിടെയാണെന്നാണ് കെട്ടിപ്പന്റെ വർച്ചില്
ആഹ ശരി അപ്പയി ഇത്രയും ഫായിട്ടും അങ്ങനെ ഇംഗ്ലീഷ് മഡന്ന് കുടിിച്ചില്ലേക്കും
ഇല്ല ഇ എഴുപത്തിനാല് വയസ്സായി ഇപ്പൾ പക്ക് പത്ത് വരെ നമ്മൾ കണ്ടിട്ട് ഹോസ്പിറ്റല കേസോ ആൾക്കിട്ട് എന്തോ ഒരു ബുദ്ദി മുട്ട് വന്നിട്ട്ന്ന് എല്ലാരും കൂടെ പിടിച്ച് വണ്ടിയിലിട്ട് കൊുപോയി പ്രമേം നോക്കിയോൾ പ്രേം നേരിയ ഒരു വേരിയേഷൻ ഉണ്ടായിന് അതിന്റെശേഷം ഇപ്പന്നെ സ്വയം കണ്ടട്രോൾ ചെയ്യാന്നല്ലാതെ
ആഹ
ഏ ഇപ്പൊ പറഞ്ഞാ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറിയിരുന്ന സംഭവമാണ് ഈ ഈ നാള മരുന്ന്ന്ന് പറഞ്ഞത് അത് ഇംഗ്ലീഷ് മരുന്ന് ണ് അപ്പോ അത് ഡോ ഡോക്ടർമാര് ഉണ്ടാക്കുന്നതാണ്
ഉം അത് ശരി
ആഹ അങ്ങനെയാണ് ഇങ്ങ അങ്ങനത്തൊക്കെ കൊറേ ഇത്ണ്ട് ഇപ്പ എന്റെറ ഇപ്പാ എന്ന് പറഞ്ഞാല് ബു ബുക്ക് വായിക്കുന്നതിന്റെ ഒരു വല്യൊ ആശാനാണ് ഒരു ഒരു ലൈബ്രറിയന ഉണ്ട അടോ ഇവിടെ വീട്ടില് ഒരു അപ്പൊ ഇതീന്നൊക്കെ കിട്ടണ അറിയോ കുറേ മരുന്നുകളെ കുറിച്ചിട്ടുള്ള ണ്ടാവും പിന്നെ പാചത്തിന് പറ്റീട്ടിണ്ടാവും അങ്ങനെപ്പാൻ്റെടുന്നാണ് ഇനിക്ക് ആ ഒരു ബുക്ക് വായന കിട്ട്യേത് ഞാൻ കള്ള കഴിഞ്ഞ ടൈമിൽ നിന്റെ ന്നും ഫോണിണ്ടായിരുന്നില്ല അങ്ങനെയാ എന്തെയ്ത് ഇപ്പാന്റെട്ന്ന് ബുക്ക് വാങ്ങിട്ട് പിന്നെ മേലക്ക് ആഹ് ഞാൻ വായിക്കും അപ്പ പിന്നെ ഇ പ്പമ്മള് വായിച്ച്ക്കിണോക്ക നമ്മോട് കൊസ്റ്റ്യെൻ ചോയ്ക്കലൊടങ്ങും അതായത് അതിന്റെ ഒരു ഇപ്പൊ ആദ്യം ര ണ്ടീസം വായിക്കാന്ന് പിന്നെ പ്പ ചോദിച്ചപ്പൊക്ക് മനൾൻസ്സിലയത് മനഷ്യെനമ്മളെ പണിട്ടാണ് അങ്ങനെ ഒരു ശീലം തുടങ്ങി വായി ക്കലും ഞാനും പിന്നെ പുസ്തകങ്ങളൊക്കെ ഒരു ഹരായി മാറി പിന്നെ ഞാനും വായിക്കിലൊടങ്ങി ഇനിക്ക് പറ്റിയ ബുക്കാളൊക്കെ ഞാന് ഷെൽഫിലൊക്കെ പ്പാൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ പിന്നെ ഞാൻ വന്നീന് ശേഷാണ് പിന്നെ ഷെൽഫ് ഒക്കെ സെറ്റ ആക്കിയത് ഇങ്ങനെ ബുക്ക് ബുക്ക് സ്റ്റാള് പോലെ ഒരു റൂമില്
ഏ അയിനാത്രം ബുക്ക് ഇണ്ടോ ലൈബ്രറി മാതിരി
ണ്ട് അയ്യോ അത്രക്ക് അത്രക്ക് അത്രക്കിണ്ട് ഇന്നിട്ട് ഇപ്പ പോരാത്തീന് ക്കിന് മോൾല് പുസ്തകങ്ങളാ അങ്ങനെ ഇപ്പൊ ഏത് കാലം തൊടങ്ങിയാന്ന് ഇനിക്കറീല്ല ഞാൻ വന്നപ്പോ തന്നെ ഇണ്ട് യൂടെ നോക്ക്യാലും ബുക്കായിരിക്കും വീട്ടില് ചെൽപ്പോ നമ്മൾ ഈ നെനെ നെനച്ചുളി പണിക്ക് ഇതൊക്കെ വടക്കി പെറുക്കി വെ ക്കുമ്പോള്ള പ്രാന്ത്‌ ഉണ്ട് വരാന് അപ്പൊപ്പൊന്ന് തൊടാനയ്ക്കൂല്ല അയ്നെന്തെങ്കിലും ഇപ്പോ ചെൽപ്പോ പ്പാക്ക് ഒരു സ്വഭാവാണ്ടെ ബുക്ക് വായിച്ചിട്ട് അയിന്ന് പ വെലപ്പെട്ട അറിവുകളൊക്കെ ഇപ്പ എയ്തി വെക്കും ഇപ്പാന്റെ നോട്ട്ബുക്കില്
ആഹ് ഏഹ്
അപ്പ അങ്ങനെ കിട്ട്യേ അപ്പൊ ഇപ്പാന്റെ അടുന്നാണ് ഇക്കും ആ പുസ്തകം കിട്ട്യേ പിന്നെ അങ്ങനെ ഞാൻ ഇന്റെ മോനെ ഏ മെ പ്രഗ്നെന്റ് ആയി അന്നൊന്നുന്റെ കയ്യില് ഫോണില്ല മോന് കുട്ടിയായിരുന്ന ടൈമിലേട്ട് എന്റെ ഫോണ് ഫസ്റ്റ് ന്റെ കൈല് വെര്ണത് മറ്റേ ടച്ച് ഫോ
അത് ശരി ആഹ്
അപ്പൊ ഞാന് എന്തെയ്ത് വല്ല മെല്ലെ ബുക്കുമെന്ന് ഫോണമെ ക്കയി അത് വരേ ബുക്ക് നല്ല വായി ച്ച് നടപ്പ്‌ വീണ്ടും ഞാൻ ബുക്കിലേക്ക് ഒക്കെ ഒന്ന് ഇറങ്ങൻ വേണ്ടിയിട്ട ഇപ്പൊ പുസ്തകൊക്കെ വെരുത്തി രണ്ട് മൂന്ന് ബുക്ക്‌ ഒക്കെ ഞൻ വരുത്തി ഓൺലൈൻ വരൂ ഇപ്പോ രണ്ട് പുസ്തകം ഇനി ഇപ്പോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനൊക്കെ ഇനി അ ക്ക്‌ തന്നെ ഇറങ്ങണം എന്ന് വിചാരിക്കന്നുണ്ട്. അപ്പൊ അയിന്ന് കിട്ടിയ അറിവാണന്ന് പറയും. ഉപ്പാക്ക് ഈ ഒരു നാടൻ മരുന്നും ഏഹ് ഇതൊക്കെ ഇപ്പൊ ആഹ് എനി ക്ക് ഉണ്ടായിരുന്നത് ഇപ്പന്റെടുത്തുന്ന് കി ട്ടിയതാണ്. അതിന് മുന്നൊക്കെ ഞാനിക്ക് പ ചകം ഭയങ്കര ഇഷ്ടുള്ള ഒരു കല എന്ന് പറഞ്ഞത് ഏറ്റവും ഇഷ്ടകം ആയിട്ടുള്ള ഷെബുനോക്കെ ചോദിച്ചോക്കി ഇറക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡ് പാചകമാണ്
ആഹ് ആഹ്.
അത് കഴിഞ്ഞ അങ്ങനെ അതും ഞാൻ പുസ്തകത്തിന്ന് വെട്ടി ഒട്ടിച്ച് മറ്റേ പണ്ടത്തെ മനോരമ ഇതൊക്കെ ഉണ്ടായിന്നല്ലോ അതിനൊക്കെ വെട്ടി ഒട്ടിച്ചിട്ട് ഞാനിങ്ങനെ ബു ക്കില് ഒട്ടിച്ചോക്കായിരുന്നു സ്കൂൾ പഠിക്കുമ്പോ തന്നെ ഇങ്ങനെ ഓരോ റെസിപ്പികള് ആഹ് ഓരോ റെസി പരീക്ഷവെക്കും ഉമ്മാന്റെട്ത്ത്ന്ന് കാെറെ ചീത്തകേക്കും കാരണം അന്നൊക്കെ എന്തെങ്കിലൊക്കെ കഷ് ഇഷ്ടപ്പെട്ട് ഇട്ക്കാണെങ്കി അത് ഇണ്ടാക്കണം അപ്പൊ അമ്മള് എന്തെങ്കിലും ആ സാധനത്തിന് നോ കി ചെൽപ്പം ഫ്ലോപ്പ് ആവും അങ്ങനെക്കെ അങ്ങനെ ആയിന്നേണ് ങ്ങനെ പകെ പുസ്തകം കിട്ടി കുറേ അറിവുകള് ഇപ്പൊ നമു ഇക്ക് ഇപ്പൊരു ജലദോഷം വന്നാ അപ്പാെ ഇപ്പൊ കാെറച്ച് തുളസിൻ്റെലിം ഏഹ് ഇഞ്ചിം എ ഒക്കെ ചതച്ച് ഒ കുരുമാെളകൊക്കെ ഇട്ട് തളപ്പിച്ച വെള്ളം തളപ്പിച്ച് ഒര് മഞ്ഞൾപ്പൊടിയെക്കെ ഇട്ട് വെള്ളം ഇമ്മളെ ചുക്ക് കാപ്പി ഇണ്ടാക്കുംമ്പോലെ കൊറേ തൊളസീന്റെല കി ട്ട് വെള്ളം തെൾപ്പിച്ചത് തെരും ഏഹ് അത് കാെറച്ച് ടൈമ് ഇട്- ക്കും ചിലപ്പോ ഒരൂസം മാറണ നാല്സം പിടിക്കും. അന്നാലും അങ്ങനിടും മാറും പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ തുടങ്ങും അടുത്തത് എന്താ പറയാ ഒരുഗുളിക ഉണ്ട്ട്ടോ ഓരോ ഗുളികകളെ പേരേട്ടാ ഇങ്ങൾ ചിരിച്ച് പോകും ഇപ്പൊ പനിക്ക് നമ്മള് കുടി വലിയർക്ക് പനിക്ക് കുടിക്കണ ഗുളിക വെട്ടുമാട
ആഏ
വെട്ടുമാടനന്ന് പറഞ്ഞൊരു ഗു ളികയാണ് ഞമ്മക്ക്പ മരുന്ന് കടേന്ന് വാങ്ങാൻ കിട്ടും വെട്ടുമാടന് ഇവിടൊക്കെ സ്റ്റോക്കാണ് വെട്ടുമാടന് ആ ഇവടെ ഞമ്മളെ വീട്ടിലൊ ഒക്കെ ഒരു പാരസെറ്റാമോള് കണ്ട് കിട്ടാല്ല്യ ഉം വെട്ടുമാട നെന്നാണ് ഇപ്പോൾ നമ്മള് വല്ല്യൊരു വിളിക്കാണത് ഇഞ്ചി നീര് കുടിചാല് രണ്ടെണ്ണം വീതം കുടിച്ചാല് പനി അവിടവിട നിക്കും പനിയാണ് മാറും വെട്ടും പിന്നെ ചെറിയ മക്കൾക്ക്ണങ്ങപ്പം തൊണ്ണൂറ്യ്യുന്ന വരെയുള്ള കുട്ടികൾക്കണ കുമ്പൻചാതി വിളികാ മുലപ്പാലിൽ ചാലിച്ചു കൊടുക്കും അതന്നെ ഇന്നോട് മ്മളെങ്ങളരു ഗ്രൂപ്പ് പ്പുണ്ടേ വാട്സപ്പിലെ ഷിബു ഞങ്ങളെല്ലാരും കൂടെ ഉള്ളയ് ന്‌ അയിന് മുഫി മുഫിന്നറിയോ ഓള് ഗൾഫിലാണ് അവളൊക്കെ എന്നോട് ചോയി ക്കലാണ്എടാ എന്താടാ ഇതിന് ഇന്ന തിന് ഇന്റെ കുട്ടിക്ക് ഇങ്ങനെ വയ്യ കഫക്കെട്ട്ണ്ട് എന്ത വാ അടുത്ത കഴിക്ക എന്നൊക്കെ ചോദിക്ക ൻ പറഞ്ഞ കൊടുക്കലണ്ട് കാരണം എന്താ ഇവിടെ ഇപ്പ മോൾക്ക് പിന്റെ മോൾക്ക് പനി ചെറിയ ആൾക്ക് പത്ത് മാസം ആയാൾക്ക് പനിണല് അവർക്ക് ഗോപിജന്ദനാഥി വിളികാന്ന് പറയും അത് കൊടുന്നിട്ട് പിന്നെ തേനിലോ മുല പ്പല ചാലിച്ചച്ച് കൊടുക്കും. അപ്പൊ പനി മാറും അത് ആ കൊടുക്കും. പിന്നെ ജലദോഷം കഫക്കെട്ടൊക്കെ കുട്ടികക്ക് വന്നാല് കുറച്ച് ചീരുള്ളി പിന്നെ പനം കൽിക്കണ്ണം കൊടുട്ട ട്ടയില് അരിഞ്ഞിടും.
ആഹ് ന നാ
ആമ്മ. മാപ്പള വന്നാ
ആഹ് ആഹ് ന കൊട്ട അരാ